ഹലോ കേക്കാമോ? ആഹ് കേക്കൻ കേക്കാം. ഹലോ? ഹലോ കേക്കാമോ ഹലോ ഹലോ കേക്കാമോ?
ആഹ് കേക്ക എന്തൊക്കെയണ്ട് വിശേഷ
ആ സുഖയിട്ടിരിക്കുന്നു. പിന്നെ ഇന്നലെ ഒരു കല്ല്യാണം ഉണ്ടായിന്ന്. അതിന് പോയി അപ്പൊ ഈ കല്യാണൊക്കെ കണ്ടപ്പായ ഞാൻ ഇപ്പോഴത്തെ കല്യാണങ്ങളുടെ കാര്യമൊക്കെ ആലോചിച്ചതാ.
ഓ എന്റെ പൊന്നെ ഒന്നും പറയണ്ട ഇപ്പോഴത്തെക്ക
അതാ ഇപ്പൊന്ന്വെച്ചാ നമ്മൾ വിചാരിക്കുന്നഅണക്കൊന്നുമല്ല ചെലവും കാര്യങ്ങളും
ആഹ് ആ ചെലവ് സ്വർണത്തിന്റെ വിലയന്നതാ.
അതാ സ്വർണത്തിന്റെ വെ നമ്മള് വിചാരിക്കുന്നവരല്ല അത് വാങ്ങണൽ തന്നെ വേണം കൊറെ പൈസ.
പൈസ ആഹ് ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു ഒരു പത്ത് പവൻ തികച്ച് കൊടുത്തു വിട കൊടുക്കാൻ പറ്റൂല
ആഹ് അതാ ഇപ്പന്ന്വെച്ചാ ഓരോരുത്തരും പലതരത്തിലായിരിക്കും ഡിമാൻഡ് പറയുന്നത്. ഇത്ര പവന്റെ സ്വർണം വേണം എന്നൊക്കെ ഇപ്പൊ ഒരു ലക്ഷത്തിന് പുറത്ത ഒരു ന അപ്പം ഒ അഞ്ച് പാവം വാങ്ങുന്നത് തന്നെ ആറേഴു ലക്ഷത്തിന്റെ അടുത്ത്
ലക്ഷ ആ പിന്നെ കല്യാണ ചെലവ്
ആ അതാ ഓഡിറ്റോറിയം ഭാക്ഷണം
ആഹ പിന്നെ ഡ്രസ്സിങ്
ആ അതാ അതിന്റെ റിസപ്ഷന്റെ ഒക്കെ ഡ്രസ്സ് ഇപ്പം അഞ്ചു പവനൊക്കെ വാങ്ങിയിട്ടാ തന്നെ ഒന്നും കാണാ ഇല്ല.
ഒന്നും കാണാനില്ല.
അതാ എന്തോ ഒരു ചെലവാ ഒരു കല് കല്യാണം നടത്തുന്നത് വെച്ച ഇപ്പ പിന്നെ പുതിയ ഓരോന്നൊക്കെ വന്നിട്ടുണ്ട് ഹൽദി ഗുലാബി സംഗീത് ആഹ് അതാ
ഒരാഴ്ച മുമ്പേ തുടങ്ങി.
ഇപ്പൊ ഒരാൾക്കാര് അത് തുടങ്ങി വെക്കും നമ്മുടെ അല്ലാരുന്നെല്ലോ ഇതൊന്നും അപ്പം ഒരാൾ ക്കാര് തുടങ്ങി വെക്കുമ്പോഴത്തേന് എല്ലാരും അത് ചെയ്തു തുടങ്ങുമ്പോ പിന്നെ ഓരോത്തർക്ക് ആഗ്രഹം വരും. അത് ചെയ്യണം ഇത് ചെയ്യണന്നും പറഞ്ഞു.
ആ ഒരു അല്ല പിള്ളേർക്കാണല്ലോ പിള്ളേരും പറയുമല്ലോ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി കഴിയുമ്പോഴത്തേക്കും ഓ എന്റെ കൂട്ടുകാർക്ക് അതുണ്ട് അപ്പൊ എനിക്കില്ലെങ്കി നാണക്കേട് അതുകൊണ്ട് അത് വെക്കണം ഇത് വെ
ആഹ് അതാ ആഹ് അതാ എല്ലാർക്കും ഇപ്പം അവരും അങ്ങനെ പക്ഷെ ചിലവരുണ്ട് ചിന്തിക്കുന്നവര് നമുക്കത് പൈസക്ക് പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നവരും ഉണ്ട് ആ ഇപ്പൊ പിന്നെ പണ്ടത്തെ കണക്കൊന്നും അല്ലല്ലോ കല്യാണംന്ന് വെച്ചാ ഡാൻസും എന്തൊക്കെയാ
ആ് ഡാൻസ് ഒപ്പനാ അല്ലാത്തത്
അപ്പ എല്ല ഇപ്പൊ പെൺ പെൺകുട്ടി വരുമ്പോഴായാലും ഫ്രണ്ടില് കഥകളി മോഹിനിയാട്ടം ആതാ ഇപ്പം
ആ
അങ്ങനെ വരും അതുപോലെ തന്നെ ഓരോരുത്തർക്കുംഒ കല്യാണങ്ങൾ പലതരത്തിലുള്ള കല്യാണം നടക്കുമ്പോഴും അവർ അത തിലുള്ള അതാ എല്ല മതസ്ഥർക്കും അതിൻ്റെ തായ പാട്ടുകളും പക്ഷെ കാണാ രസവാഅതൊക്കെ ഇങ്ങനെ പെണ്ണിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളി ച്ച് വരുന്നതും ആകാണാ രസ പക്ഷെ പൈസ വേണം
ആപൈസ അപ്പനും അമ്മയാണ് കടന്ന് പടാപ്പാട് പെടണ എന്താ കാണിച്ചിട്ടാ ഒരു പെണ്ണിനെ ഇറക്കി വിടണങ്കിൽ ഉള്ള
ആ അതാ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് കുടുംബക്കാരെല്ലാം വരും അപ്പൊ പുള്ളേരെല്ലാ ചേർന്ന് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും ഇപ്പൊ റീലൊ ലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഓരോ പാട്ടൊക്കെ അന്റെ കൂടെ പെണ്ണ് കളിക്കും ച ർക്കൻ കളിക്കും
ഇവല്ല പണ്ടത്തെ കല്യാണത്തിൽ നിന്ന് പെണ്ണും പെണ്ണിന്റെ നാണ ഇങ്ങനെ നാണം കുടുങ്ങി പെണ്ണായിയിരിക്കണല്ലോ ഇപ്പഴന്ന് പറഞ്ഞ പെണ്ണെന്നാ പെണ്ണിന്റെ ഡാൻസുകളി എന്നതാ
അതാ പെണ്ണ് കളിക്കും ചെറക്കം കളിക്കും പിന്നെ അവർ അച്ഛനും അമ്മയും കളിക്കും
എല്ലാ രീതിൻ്റെയാ പിന്നെ ഈ കല്യാണത്തി പാർട്ടിക്കും അങ്ങനെയല്ലേ ചെറുക്കൻ ഉമ്മ കൊടുത്ത് പെൺ ഇപ്പ ഉമ്മക്കൊടുത്ത് കയറ്റണോ
ആ അതാ അതുപോലെ തന്നെ ഐഫോൺ കൊണ്ട് കൊടുക്കും
ആ പക്ഷെ അതുപോലെ തന്നെ വിവാഹമോചനങ്ങളും കൊണ്ട് കേട്ടോ ഇപ്പോ
ആ ഉണ്ട് ഇപ്പൊ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒ ഒത്തുവാൻ പറ്റത്തില്ലെങ്കിൽ
ആ അല്ല നേരത്തെേന്ന് പറഞ്ഞാൽ പേരന്റ്സ് പോയി ഉറ പ്പിക്കുന്നു ആ ഒരു കല്യാണം സാധാരണ രീതി കല്യാണം നടത്തിയത് അന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഉറപ്പിച്ച് വച്ച ശേഷം ഫോണും കൊടുത്ത് എല്ലാം ചിലപ്പോം ഏ കൂട്ടും കൂടി എല്ലാം നടന്ന ശേഷം പിന്നെ വിവാഹത്തിലേക്ക് എത്ത എത്താത്ത അവസ്ഥ വരെ ഇല്ല ഒരുപാടു
ആ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെ പിന്നൊയിരിക്കും ഓരോ സംഭവങ്ങൾ അറിയുന്നത്
പറയുന്നത്
ആ അതിന് അപ്പഴത്തേന് അത് പിന്ന പ്രശ്നാവും അതുപോലെ തന്നെ ഇപ്പ ഉണ്ടല്ലോ സേവ് ദ ഡേറ്റ്
സേവ് ആഎന്നതാലേ അത്
അതാ അത് അതൊക്കെ വരുമ്പോഴത്തേനും പക്ഷെ ഒരു കാര്ണ്ട് അതൊക്കെ പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ലതാണ് നമുക്ക് പിന്നെ ആലോചിക്കുമ്പോ ന്ത് കാണുമ്പോൾ കാര്യങ്ങൾക്ക് ഓർമ്മൊക്കെ വരും സേവ് ദ ഡേറ്റ് കാണുമ്പോ അ അങ്ങനെ ആണ്
ആഇതന്ന് പറഞ്ഞ ചിലവരുടെ സേവ് ദഡേറ്റ് അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും ന്നാനായി പോകുന്ന സൈസ ദ ഡേറ്റാ
ആ അങ്ങനെയൂണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഇത് മാത്രമല്ലല്ലോ കല്യാണത്തിന് മാത്രമല്ലല്ലോ ഇപ്പം മോം ടു ബി എന്നൊക്കെ പറഞ്ഞി
ആ അതെ. ഓ അതൊരു
ചെറക്കന്റെ ഒക്കെ എഹ് ഇപ്പം ഗ്രൂമ് നിന്റെ കേക്ക് മുറിച്ച് ഫംഗ്ഷൻ അതുപോലെ ബ്രൈഡ് ആവുന്നേന്റെ ബ്രൈഡ് ടു ബി
എല്ലാം കോലം കെട്ടല്, പക്ഷെ അത് ശരിയാട്ടാ ഈ മോം ടു ബി യും സേവ് ദ ഡേറ്റുവാ ഹിക്കാൻ പറ്റില്ലാത്തത്. മോം ടു ബി യിലെ ഈ പിള്ള അമ്മ അമ്മമാര് പെണ്ണ്ങ്ങള് ചുമ്മാ വയറും ഇതാക്കി പിടിച്ചാണ്ട് ഒരു ഒരു പരിധി വരെയൊക്കെ നിൽക്കുന്നേന് കുഴപ്പല്ല അത് ഈ ഡ്രസ്സിങ്ങിന്റേം ഉണ്ടല്ലോ ഇ
പക്ഷേ കാര്യവുണ്ട് ചെലവരുണ്ട് നല്ല നല്ല രീതിയില് നല്ല നാടൻ രീതിൽ സാരിയൊക്കെ ഉടുത്ത് നല്ല നല്ല രീതി
ആ ആ നടത്തുന്നവരും ഉണ്ട് അത് കൊഴപ്പവില്ല. പക്ഷെ ഈ ഓവറായിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ് കാണുമ്പോഴത്തേക്കും ചുമ്മാ ഒരു വൃത്തി കേട് തോന്നും.
ആ ചെലവര്ടെ.
ആ എല്ലാം വേണം ഒരു പക്ഷെ ഒരു പരിധി വിട്ടായി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ മോശത്തരത്തിലേക്ക് എത്തി പെടന്നത്.
ആ അതാ. ഇപ്പൊ ഈ റീൽസും. ഈ മ ഈ ഇൻസ്റ്റഗ്രാമ് ഒക്കെ വന്നപ്പോഴത്തേനാണ് ഇങ്ങനുള്ള സംഭവങ്ങളൊക്കെ കൂടി വന്നത് ഇപ്പൊ പുറം രാജ്യങ്ങളിലൊള്ള സ് സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് എല്ലാരും അതുപോലെ അനുകരിക്കും.
അനുകരിക്കും പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ ഈ പീഡനം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അധികം.
ആ ഇല്ല.
ആ അവര് വസ്ത്രം ഇല്ലാതെ നടന്നാൽ പോലും യാതൊരു കുഴപ്പങ്ങളും ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയോ ഒരു ഇങ്ങനെ ഓരോരുത്തർ കാണിച്ചു കൂട്ടും ഇതിന് ബെലിയാടാവുന്നേ ചിലപ്പോ പാവപ്പെട്ട പെങ്കൊച്ച്ങ്ങളോ പെമ്പിള്ളാരോ പിന്ന ചെറിയ മക്കൾ അങ്ങനെയൊക്കെ ആയിരിക്കുവല്ലോ.
ആണ്.
അങ്ങനൊരു കാര്യവുണ്ടല്ലോ ഓരോ പെണ്ണുങ്ങടെ വസ്ത്രധാരണം പെൺ
പക്ഷെ ഒരു കാര്യവുണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ കണ്ണടച്ച് അങ്ങനെ പറ പറയാൻ പറ്റത്തില്ല വസ്ത്രധാരണം കൊണ്ട് മാത്രം പീഡനം നടക്കുന്നേന്ന് ഇപ്പൊ എത്രോ പേരുണ്ട് മാന്യമായി ട്ട് പോകുന്നവരെ നമ്മള് കേട്ടിട്ടില്ലേ അതുകൊണ്ട് അത് മാത്രം നമുക്ക് പറയാൻ പ
അത് മാത്രമല്ല അങ്ങനെ മാത്രമല്ല പറഞ്ഞു പക്ഷെ നമ്മള് സൂക്ഷിക്കേണ്ട നമ്മ മ്മള് സൂക്ഷിക്കണല്ലോ.
ആ അതും വേണം. പിന്നെ ഓരോരുത്തർക്കും അവരവർടെ ഇഷ്ടവുണ്ടല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യാനാ അവര് അവരുടെ പൈസ കൊണ്ട് ചെയ്യുന്ന് അവര് അത് ഇട്ന്ന്. ഇപ്പം ന അത് അവര്ടെ ഇഷ്ടവാന്ന് വിചാരിക്കാനെ നമുക്ക് പറ്റൂ ഇപ്പം നമ്മള് നമുക്ക് ഇഷ്ടല്ലാത്തോണ്ട് നമ്മളതൊന്നും ചെയ്യൂ അവർക്ക് ഇഷ്ടവുള്ളെ എന്താന്ന് വച്ചാ അവര് ചെയ്യട്ടെ ഇപ്പം നമുക്ക് ചോദിക്കാനോ പറയാനോ നമുക്ക് ഒരു അവകാശം ഇല്ലല്ലോ അത് അവരുടെ ഇഷ്ടം, ആ അവരുടെ സ്വാതന്ത്ര്യം.
താന്നതുകൊണ്ട് പിന്നെ അതുകൊണ്ട്. അത് തന്നെ ആരും തന്നെ കൂടുതലും പക്ഷേ നമുക്ക് കാണുമ്പോ ഒരു നാണേക്കട് തോന്നൂല്ലോ ഈ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടൊണ്ട് നടക്കണെ കാണുമ്പോഴത്തേക്കുവേ.
ആ.
ഈ പെങ്കൊച്ചിനൊക്കെ മാന്യമായിട്ടൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നാ എന്താന്നുള്ളൊരു ചോദ്യം വരുവല്ലോ.
ആഹ് ചെലവരൊക്കെ അങ്ങനെ ചോദിക്കാൻണ്ടോ പ്രത്യേകിച്ച് ഈ പ്രായവായവർ ക്കൊക്കെയാണ് ഒട്ടും പറ്റാത്തത് പക്ഷെ കൊറച്ചൊക്കെ മോഡേൺ ആവുന്നതിന് തെറ്റൊന്നുമില്ല മാന്യമായ രീതിയില്
ആ അത് അതിനോട് നമുക്ക് കൊഴപ്പമില്ല യോജിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ മറക്കണ്ട ഭാഗങ്ങൾ മറച്ചിട്ട് ഉള്ള ഇതാണെങ്കി കൊഴപ്പ ഇല്ലല്ലോ ഇത് മൊത്തത്തിൽങ്ങനെ കാണിച്ചുകൊണ്ട് സ്വയം ചിന്തിക്കണം അങ്‌ അത്രേ ഒള്ളു ചിന്തിച്ചു പിന്നെ മേക്കപ്പും അങ്ങനെ ഇണ്ടല്ലോ മേക്കപ്പ് ആ അതെല്ലാം ഒരിതാണ് ലിഫ്റ്റിക്കൊക്കെന്ന് പറയുമ്പോ ലിഫ്റ്റ് റ്റിക്കിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഒണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ന്യൂസിലൊക്കെ ഒണ്ടല്ലോ
ആഹ് ഉണ്ട് പക്ഷെ ഒരു കാര്യോണ്ട് എല്ലാം മാറിപ്പോയി നമ്മുടെ ഇപ്പോ പണ്ടത്തെ കണക്കല്ലല്ലോ എല്ലാം
എ ആഹ് എല്ലാത്തിലും ണ്ട
ഇപ്പ നമുക്ക് രാജ്യങ്ങളുടെ അതും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റു സംസ്കാരങ്ങളെല്ലാം കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത് നമ്മടേതിനു മാ ആറിപ്പം നമ്മുടെ സംസ്കാരം വെച്ചിട്ട് നമ്മുടെ കേരളത്തനിമന്നക്കെ പറയുമ്പോൾ ഭാര്യയും അതൊക്കെ അത് വേറെ ഇത്
ആ നമ്മുടെ സംസ്കാര രീതി എല്ലാം വലിചെറിയുവാണ്
ആ നമ്മുടെ ഇതിലൊക്കെ മാറ്റ അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ തന്നെ മോഡേൺ കാര്യങ്ങൾ കൊണ്ടുവരാ വരാൻ നോക്കുന്നു
ആഹ്
അതാണ് സംഭവിക്കുന്നത് ഇപ്പം ആ അത് അതും ഒര് ഇതാ നമ്മള് പക്ഷെ നമ്മടേത് കൂടെ നോക്കണം നമ്മുടെ രീതിയിൽ നിന്നൊക്കെ മാറി പോുന്നുണ്ട് എല്ലാം ആ ചടങ്ങൊക്കെ
ഉം പക്ഷെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു സാധാരണ ഈ വിദേശ രാജ്യങ്ങൾക്ക് പോലും ഒരു ബഹുമാനിക്കപ്പെട്ട ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയണത് അല്ലെ വിദേശികളൊക്കെ വന്ന ആ ഒരു കേരളത്തിന്റെ മഹിമ എന്ന് ന്ന് പറയണത് വല്ലാത്ത ഒരിതാണല്ലോ പക്ഷെ അത് കളഞ്ഞു കുളിക്കാനാണ് നമ്മള് നോക്കണത്
ആ ആണ് അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം
ആ നമ്മുടെ നാടിന്റെ ഒരു മഹത്വം കൂടെ നമ്മൾ നോക്കണം മറ്റ് രാജ്യം പോലെ മറ്റ് നാട് പോളെ അല്ലല്ലോ നമ്മുടെ നാട്
അല്ല അല്ല
ആഹ് അത് ആരും നോക്കണില്ല അതാണ്
ഓരോ നാട്ടിനും അതിന്റേതായ മഹത്വമുണ്ട് നമ്മളെല്ലാരും അതനുസരിച്ച് ജീവിക്കണം അത് സംസ്കാരം കാത്തു സൂക്ഷിക്കാനും കുറച്ചൊക്കെ ശ്രമിക്കണം
ശ്രമിക്കണം ആ അതാണ് വേണ്ടത് നമ്മുടെ സംസ്കാരം കാത്തുസൂക്ഷിക്കണം അതാണ് വേണ്ടത് ണ്ടതല്ലോ ഉം ആ എന്നാ ശെരി എന്നാ ആയിക്കോട്ടെ
ഉ
ഉം